ആഹ് കേക്കില്ലാ
ആഹ് കേക്ക്ണ്ട് കേക്ക്
ആഹ് ആഹ് എന്തൊക്കെണ്ട്
ഒക്കെ നല്ലെ അവിടെങ്ങനെയാ?
ആഹ് ഇബ്ടെ നല്ല മഴേ
ആഹ് രണ്ട് മൂന്നെസായിട്ട് നല്ല മഴന്നാണല്ലോ
മഴയാണ്
ഉം ഉം
എന്താ ചായടിയൊക്കെ കഴിഞ്ഞോ
ഇല്ലേ ചായയൊക്കെ പോയി തല ഒരു മക്കള് കുടിച്ചോണ്ട്ക്കണ്ട്
ആഹ് ശരി ആ ആഹ്
ഉണ്ടാക്ക എന്നിപ്പോ മായ ആഹ് എന്ന്നാല അപ്പൊ തിരുമ്പിയില്ല ന്നപ്പ തിരുമ്പണം
ആഹ് ആഹ് ഒന്നരാടാ തിരുമ്പല്
ആഹ് എപ്പ ചെലപ്പോ അങ്ങനെ ആക്കും ചെലപ്പോ വന്നല്ലേ നല്ല മഴായിട്ടേ ട്ടറങ്ങാൻ കഴിഞ്ഞില്ല മെഷീന്റെ അടുത്തേക്ക്
ആയ് ശരി ഉം ഉം
ഉം ഉം
ഉം ഉം പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ എന്തൊക്കെയ നല്ല വിശേഷം ഉം ഇല്ലല്ല സ്പെഷ്യലൊന്നുംല്ല അന്ന് സാധാ നാടൻ ചോറും കറിയും മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങണം മീൻ നേരത്തെ വരികയാണെങ്കിൽ മീൻ വാങ്ങണം
ആയ് ശരി ആഹ് ആഹ്
ഉം ഉം അന്തന്നെ പ്രത്യേകച്ച് സ്പെഷ്യല ഒന്നും ഉണ്ടികില്ല ഇനി ഇപ്പോ ഞായറാഴ്ച്ച ആയോണ്ടേ
ആഹ് ആഹ് മ
ആ അപ്പ എന്തേലും ഒക്കെ ആ അപ്പ എന്തേലും ഉണ്ടാക്കാ വിചാരിച്ച് മഴ ആവും ചെയ്യും ഓല് പുറത്തേ അതകത്തു ഉണ്ടാമ്പോഴേും എന്തേലുമൊക്കെ അങ്ങൊനെ
ആഹ് വരും അതാണ്
വൈകുന്നേരയാലും എന്തേലും കടിയൊക്കെ വാണ്ടി വരും ഒൽക്ക്
നമ്മള് ഇങ്ങള് എങ്ങനെ ഈ എലട ഒക്കെ ഉണ്ടാക്കല് പുകാട
പുകാടാ നമ്മള് ആട്ടപ്പൊടി കൊണ്ടാ ഉണ്ട്ക്കല് ചപ്പാത്തി പൊടി കൊണ്ട് ഉം ചിലര് അരിപ്പൊടി കൊണ്ട് ഇണ്ടാക്ക്ണാണ് ഉം
അതൊന്ന് ഉണ്ടാക്കിയനേ പറിയാം നമ്മക്ക്
ആഹ് ശെരി ഉം അത് ചപ്പാത്തി വാട്ടി പെര ത്തി തേങ്ങയും ശർക്കരയും ഏലക്കായ് ഏലക്കായി ഇടുണോലും ഇണ്ട് ഇടാത്തോലും ഇണ്ട് ഞമ്മക്ക് നിർബന്ധം ഒന്നും ഇല്ല അത് ഇട്ട് ആ അങ്ങനെ ക്കെ ഇഡ്ഡലി ചെമ്പില്
ആഹ് ഇഡലി ചെമ്പില് ആഹ് ആഹ് ആഹ് ഇഡലി ചെമ്പ് അടുപ്പത്തടെ വെച്ചാ മതി ആഹ് നല്ല സുഖമാണ് ആഹ് നല്ല ടേസ്റ്റ്
തിന്നും ചെയ്യും
നല്ലോം തിന്നും ചെയ്യും എന്തേലും ഒന്ന് ഉണ്ടാക്കിയേനന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു
ഞാൻ ഇന്നിപ്പ കൊറ ചെറിയ ഒരു തിരക്കിലാണ് അപ്പ ഞൻ ന്റെ മുന്നേ ലോണിന്റെ കുടുംബശ്രീന്റെ ബാങ്കില് ഒന്ന് പോവാണ്ടേയിനി ലോണ് അടക്കാനും പൈസ അടക്കാൻ ഒക്കെ
ഇങ്ങളാ പോണേ
അറിയില്ല അര അല്ലല്ല പിന്നെ വേറെരാളാ പോണത് അപ്പൊ ഒക്ക് വരുമ്പോത്തന് ക്യാഷ് റെഡി ആക്കി വെക്കാണ്ട് ആ കണക്ക് റെഡി ആക്കാണ്ട് പിന്നെ എല്ലാരും ക്യാഷും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഓരോ പ്രശ്നത്തിലാണ് സൗണ്ട് വല്ലാതെ കേൾക്കണ്ട് സൗണ്ട് എന്താണ് അവിടെ
ആഹ് ഇപ്പൊ ഇഞ്ഞുണ്ടാവല ഉം ഉം ഞാനേയ് അടുപ്പത്തേക്ക് ഒന്ന് ഗ്യാസ്മക്ക് ഒന്ന് പോയതാ-
ആഹ് ആഹ് ആഹ്-
പിന്നെന്തൊക്കെയ?
പിന്നെ പിന്നെന്താ ഇങ്ങളെ അടുത്ത് പുഴയൊക്കെ ഉണ്ടോ പുഴയ തോട്-
ആഹ് പുഴയുണ്ട് നല്ല വെള്ളാ- ഇന്തൊക്കെ ഇണ്ടാവലുണ്ട് പ്രളയം വന്നാല്- ഉം വെള്ളപ്പ ആഹ് വെള്ള കേറും.
ഉം.
പിന്നെ തോട്ടക്കൊക്കെ പോകുവോ മക്കള്?
തോട്ടക്ക് ആഹ് വല്ലാതെ മീൻ പിടിക്കാന് പറഞ് പോവും.
ആഹ് ആഹ് ആഹ്-
ഉം ഞമ്മള് വിടാറില്ല-
ഉം ഉം അയെന്നെ-
ഇവിടെ അടുത്ത് തന്നെ ആവും. ഇപ്പളെ ഇപ്പൊ എല്ലാതും അപകടല്ലേ കേക്കണ ഉം.
ത്ത് പോണതും വള്ക്കി വീണതും-
ഉം കേക്കണ അപ്പൊ പിന്നെ വിടാറില്ല നമ്മള് വല്ലാതണ്ട്-
ഉം മഴക്കാല ആയാ പിന്നെ അപകടങ്ങള് ഒന്നെങ്കി രോഗങ്ങളായി- പ അല്ലെങ്കി പിന്നെ ഇതേ മാ തിർതെ അപകടങ്ങള്- ഉം.
അപ്പം എല്ലാ വിടാറില്ല ഓള് സെറ്റ് ഒപ്പിച്ച് പോകും വല്ലാതെ.
ആഹ് അതാണേ ഒരു ഓക്ക് ഒപ്പിക്കലാണല്ലോ ഫോൺ വിളിച്ചാണ്ടും ഇങ്ങോട്ടും.
ആഹ് -
എപ്പളാ പോണ്ടിയത് എന്നുള്ള ഓറപ്പിച്ച് വെക്കും ഓര്.
ഓലും ഒപ്പിച്ചെക്കും അതാണ് നമ്മക്ക് കാണാനും കഴൂല ഓലും.
ആഹ് അതന്നെ ഉം ഉം ഉം ഉം.
ഉം ശരി.
പിന്നെ എന്തൊക്കെയാണിങ്ങ്ട്ട് വീട്ടിലൊന്ന പോവല്ലേ? ഇന്ന് എലഅട ഇണ്ടാക്കാന്ന് വിചാരിച്ചുണ്ട് നോക്കട്ടെ.
ഉം ഉം ഉം.
മഴൊക്കെല്ലേ എന്തേലും- ഇങ്ങനെ ഉണ്ടാക്കിയാല് വൈകുന്നേരം. വീട്ടിൽ ആഹ് ആഹ്-
ആഹ് വീട്ടേക്ക് കഴിഞ്ഞ ആഴ്ച- ഇപ്പൊ നമ്മുക്ക് മുഹറം പത്തിന അവധിണ്ടായിനല്ലോ ഉം അപ്പം- പോയി പോന്നതാണ് ഇനി ഓണവ- ഇപ്പൊ എക്സാം കഴിയട്ടെ വെക്കേഷനിൽ ഓണ വെക്കേഷനിൽ മദ്രസിന് അവധി ഉണ്ടാകലുണ്ട്. ഉണ്ടാവാണെങ്കിൽ അപ്പം പോവാ വിചാരിച്ച് അങ്ങനെയൊക്കെല്ല ഇപ്പ നമുക്ക്. പോവാാൻ കയുള്ളു മദ്രസ ഇല്ലാത്തപ്പം ആഹ്-
ഉം ശരി ഉം. ഞമ്മൾന്നിലെഒരുസ- സ്റ്റാറ്റസ് കണ്ടയ്ന് ഞങ്ങളെ അടുത്തവിടെ ഫ്രണ്ടിന്റെ മ മൂത്തശ്ന്റെ മോള കല്യാണം- തോന്നുണു അടിപൊളിയായിട്ട്.
ആഹ് ശരി ആഹ് ആഹ് ആഹ് ഇപ്പഴത്തെ കല്യാണന് എന്തോരു രസാ രണ്ട്
ഓല് എന്ത് രസാ അറിയോ സാരിയൊക്കെ ചുറ്റി. ഫോട്ടോക്കെ എടുത്തിട്ട് എന്താ. അടിപൊളി കാണാന് ഉം ഉം ഞമ്മക്കെന്നെ പൂതിയാവും അങ്ങനെയൊക്കെ കാണുമ്പോ ആഹ് ഉം അടിപൊളി എന്നാ മൈലാഞ്ചി ഒക്കെ ഇട്ടത് എന്തോര് ഭംഗിയറിയാം. ആഹ്
പിന്ന മലാഞ്ചി ഇടാനും ആൾക്ക. ആക്കാരുണ്ടല്ലേ എല്ലാത്തിനും ആൾക്കാരെ വിളിക്കല്ലേ ആ മേക്കപ്പും ഉം ഏന് അയ് ശരി ഓല് ബ്യൂട്ടീഷ്യനും കൂടി ആയാ പിന്നെ നോക്കും വേണ്ട. ഓക്ക ഓതൊക്കെ ഓര പിന്നെഓരോ ഇതന്നെ സാരി,. ആ ഡാൻസ് ഒക്കെ തന്നെ എന്തോ രസം രണ്ടും മൂന്നും കല്യാണമല്ലേ ഓരോ ദിവസവും ഉ.
ഏതോ ഒരു വീടിന്റെ മുന്നുന്ന പോയാട്ടെ.
ആഹ് ആഹ് അതന്നെ.
ഉം ഞമ്മക്കന്നെ പൂതിയാവും.
ആഹ്
ഉം.
ഞാൻ പറയാ ഭയങ്കരം ചെലവാ ഇപ്പത്തെ കല്യാണത്തിന് ലെ ആ അയിലപ്പുറം ഇപ്പറത്തൂടെ പല. പരിപാടികളുണ്ട് ഉണ്ട് ഉം അയ്നൊക്കെ ഭ യ സ ഇതാണ് പൈസ നല്ലോണം വാണം.
അതന്നെ പൈസ നല്ലോണം അപ്പുറത്തൂടെ ചിലവാക്കാൻ കഴിയണം
ഉം. ആയോ
പിന്നെന്തൊക്കേണ് എന്തയലും ഇന്ന് ഉച്ചക്കാ ഓലെ കാന്നോത്ത് തോന്ന്ൺണ്ട് വൽ ആഹ് വല്യെ ഓടി ആഹ് ഓടിറ്റോറിയത്ത്ന്നാണ്
ആഹ് അയ് സരി അയ് ഇപ്പൊക്ക അങ്ങനയാണല്ലൊ ഒര് കല്യാണ കാനോ ത് പറയ്ണത് ആ കല്യാണം ഇഞി ഇണ്ടാവലും ഇണ്ടാവുല ഇഞ്ഞി ഓലങ്ങന കൊണ്ടോവലുണ്ടാവും ആവും
കൊണ്ടോവലോ. ആവും ആഹ് ആഹ് ആഹ് ഇഞി കല്യാണം ഇണ്ടാവല്ണ്ടാവൂലെയ്
ഏഹ് ഉം അല്ല ഇപ്പൊ ഒരു വിതൊക്കെ അങ്ങനേണ് നമ്മള് കാണ് ണത്. കാനൊത്തിന്നെ കല്യാണം ആക്കിയാണ്ട് ആണ്ട് കയ്ച്ചല ഉം
അതാണ്
ഉം രസ്സാ. പിന്നെ ഞാൻ പറയാ എന്തെങ്കി കോഴ്സൊക്കെ പഠിച്ച്ണ്ടെങ്കി ബ്യൂട്ടീഷ്യനൊ മ ഇതേമാതിരി മൈലാഞ്ചി മെഹന്ദി കോയ്സൊക്കെ പഠിച്ചാ മതി. ആഹ് ഒര് കയ്യ് ഇടണെങ്കി തന്നെ രണ്ടായിരൊക്ക മാണല്ലൊ ഉം ഇഞിപ്പൊര് മേക്കപ്പ് ആർട്ടിസ്റ്റിനാണേലും പത്ത്റ്പ്യ പതിനഞ്ച്ർപ്യ ഇരുപത്റ്പ്യ അങ്ങനേണല്ലൊ ആഹ് കൊറച്ച് റിസ്ക്ണ്ട് നേരം വെൾ നാലണിക്കും ആഹ് മൂന്നണിക്കൊക്ക എണീറ്റ് പോണ്ടേരും
ആഹ് അയ് വാണ്ടി വരും
ഇന്നാലു കൊഴപ്പല്ലാത്ത വർക്കാണ്
കിട്ടും നല്ല വർക്ക്ട്ടും ക്ലിക്കായി കിട്ടിയാലെ എമ സംഗതില്ല അതാണ് നല്ല പൈസേണ് ഇപ്പൊ
ആഹ്
ഉം ഉം ഉം ഉം പിന്നന്തൊക്ക ന്നല്ലെ
ചായുടി കഴിഞ്ഞൊ ഇങ്ങള വീട്ട്ത്തെ
ചായുടി കഴ്ഞ്ഞിട്ടില്ല ഇണ്ടാക്ക്ന്നെ ഉള്ളു. മസാലദോശേണ് അപ്പൊ കൊറ്ച്ച് അടിച്ചൊക്ക വെച്ചപ്പൊ കൊറ്ച്ച് ച്ചന്ന് ആറിപ്പോയ് അവടെ കടന്നോയി. ഉം ഉം ആഹ് പെള്ള്ണ്ട്. ആഹ് ആഹ് ആഹ്
ആരട്ത്ത് വന്ന തന്നെ ഞമ്മക്ക് ഇണ്ടാക്കാന് ഇൻട്രസ്റ്റ്
ആഹ് ആ ഇൻട്രസ്റ്റാണ് പിന്നെ എന്തൊക്കേണ് ഇങ്ങള് ആഹ് ഇതാണല്ലെലേ
ഉം ഉം ഉം ആഹ് ഞങ്ങൾത് ഒ ാട്ടടേണ് ഒ ാട്ടട പിന്ന ചിക്കൻ കടായി ഇന്നൽത്തെ ബാ കടായിണ്ടായ്നി അത് ഉം കഴ്ച്ച് ഇഞി മീൻ വന്ന മീൻ വാങ്ങണം. വെണ്ടണ്ട് വെണ്ട ഇട്ത്ത്ങ്ങാണ്ടൊരു കറി ഇണ്ടാക്കണം.
അഹ് ശരി ആഹ് ആഹ്
അങ്ങനൊക്കെ വിജാരിച്ച് ഇഞിപ്പൊ ഒമ്പരാവ്മ്പത്തിന് ആള് വരും അ പ്പൊയക്കിന് അഹ് കണക്കൊക്കെ റെഡിയാക്കി കൊട്ക്കണം. ഉം ഉം ഞങ്ങളൾത് ഇന്നലെ തിങ്കള ഇന്നലെ ഞായറാഴ്ചാ ആണ് നട്ത്തല്. പക്ഷെ ലോണിന്റെ ദിവസം നാലാംതീ ആയതോണ്ട് മൂന്നാംതി ഇന്നലെ കൂടിയേതാണ് ഉം എല്ലാരു ക്യാഷും കി കഴിഞ്ഞ മാസ്ത്തെ ക്യാശാണെ. ഇങ്ങനെ ഓരോര്ത്തർക്കും ഓരൊ പരിപാടി കാര്യങ്ങളു ആയിറ്റ് റ്റങ്ങനെ ലീവായി. അപ്പൊ ഇഞി ക്യാഷ് കിട്ടാണ്ട്. പത്ത് മണിന്റെ മുന്നെ ക്യാശെത്തിക്കാ പറ്ഞ്ഞാല്
ഉം ഉം
ഉം ഞിവാ അവടെ ആ തൽക്കലൊരാൾത് കി ട്ടാണ്ട് ആളോടിഞ്ഞ് മറ്റേ ആളാണ്ട് ഏൽപ്പിക്കാ പറയാരിച്ച് ഉ
ഒ ാൽക്ക്ന്ന് പരിവാടിയാവൂലേ
ആഹ് ഒ ാരിക്ക്ന്നന്തോ കല്യാണം എന്തോ ഉണ്ട് പറ്ഞ്ഞ്.
ആഹ ആഹ അഹ്ശെരി ആഹ ആ ആ അഹ് ശരി
അങ്ങനൊക്കെ പോണ് നിങ്ങളെ കുടുംബശ്രീക്കെ എങ്ങനെ നല്ല അടിപൊളി പോവില്ലേ
നല്ല അടിപൊളി പോവ്ണ്ട് ആ കൊഴപ്പന്നുല്ല്യ ലോണും കാര്യും ലിങ്കേജും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുണ്ട്
ആ ആ ആ
ആ ആ വായ്പയാണ് കാര്യായിട്ട് പോണാത്.
ആഹ ആഹ് ആഹ അത് അവനാന്റെ തിടുക്കങ്ങളൊക്കെ എന്താചാ ഇങനതെണ്ടായ ഞമ്മ ക്ക് ഒരാളോട്
കൈയിട്ട് ആ പിന്നെ അതുല്ല ഓല് പറയുമ്പോ ഓലാ ഡേറ്റിന് കൊടുക്കണ്ടേ?
ആ അതന്നെ ഒ ാൽത കെ ടെയ്റ്റ് ഇത് മ്മള് പത്ത് മാസം കൊണ്ട് അടിച്ച് വീട്ടിയാൽ മതി.
ആ അടിച്ച് തീർത്താ മതി ഉ അഹ് ശരി ആ അങ്ങൻതന്നെ മറ്റ ചട്ടി കൊണ്ടന്നു ആഹ് ആഹ് അത് ശരി
പിന്നെന്താ
ഉം പിന്നൊക്കെ നല്ല ആ അത് ശരി
ഉം
ഇന്നായികൊട്ട
ആയിക്കോട്ടെ ന്നാശരി
ആഹ് ഓക്കെ